. ഉം ഉം അഹ് ചോറ് കഴിച്ചതാ ഇപ്പ കഴിച്ചേ ഒള്ളൂ..
ഏഹ് പൊർത്താ
പൊർത്ത് ഇല്ലാ..
വണ് വണ്ടി അല്ല വീ റോഡിന്റെ അടുത്താവൂലേ വീട്
ആഹ് റോഡ്ന്റെടുത്താ സൗണ്ട് ബെ ഡിസ്റ്റർബൻസ് ഉണ്ടോ?
ഇല്ല ഇല്ല കൊഴപ്പൊന്നുല്ലാ..
ചെർങ്ങനെ കേക്ക്ന്ന്ണ്ട്ല്ലെ
ആഹ് വണ്ടി പോണ സൗണ്ട് കേക്കുന്ന്ണ്ട് ഭയങ്കര ബുദ്ധിമു ട്ടല്ലേ റോഡ് സൈഡില് വീടായാല്..
അതാണ് അതാണ് എപ്പോഴും ഇങ്ങനെ ഒച്ചാ കേട്ടൊണ്ട് ഇക്കും..
വീട്ടിക്ക് കുട്ടിയാ ളൊക്കെ ഒർങ്ങോ, അൻക് പിന്നെ അതാണ്ട് ശീലവുംല്ലേ..
എവടെ അപ്പൊ ചെറിയേ കുട്ടിയാള് ഇപ്പ ഇല്യ ചെറിയേ കുട്ടിയാളൊന്നുല്ല.
ഏഹ് ഇങ്ങക്ക് മക്കള്ണ്ടോ
ഞാന് മേരീഡല്ലാ ഞാന് പഠിക്കല്ല വർക്ക് ചെയ്യാണ് പക്ഷെ ഇന്ന് ലീവാക്കി.
ഏഹ് അയ്ന്തേ
ഉം ഉം ഇന്ന് വയ്യ കണ്ണ് വേദനിച്ചിട്ടേ ഈ സിസ് റ്റം നോക്കിട്ടും അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫോൺ നോക്കിട്ടൊക്കെ
ആഹ് ഹാം പൊതുവേ ഫോൺ ഫോൺ നോക്കിയാത്തന്നെ കണ്ണ് വേദനായി. അതിന്റെ എടെല്ല് പണിയും കൂടെ താവുമ്പോഴേ.. ഉം ഇനി ഇരുന്നൂറ് ആഹ്. ഓഫീസിൽ ആവും ല്ലെ.
ഓഫീസിലാണ് പിന്നെ ഇരുത്തം തന്നെ ഇരുത്തം. കമ്പനിയല്ല ഓഫീസ് തന്നെയാണ് നമ്മള് ലോൺസ് ഒക്കെ ചെയ്യുന്ന ഓഫീസാണ്.
ഏ ലോണ് ല്ലെ. ഏതാണ് ഹ് ബിനാൻസ് ഏ.
ഫിനാൻസ് അല്ലാ എച്ച് ഡി എഫ് സി ഡി ആ എച്ച് ഡി എഫ് ബാങ്ക് ഇല്ലെ. എഫ് സി യുടെ കാർ ലോണ്.
ല്ലെ ലൈ സിബി ലൊക്കെ..
സിബിലൊക്കെ വേണടി നല്ല നല്ല സിബിൽ വേണം.. ചെറിയ പ്രശ്നം ഉണ്ടെങ്കി പോലും നടക്കില്ല കിട്ടൂല അതാണേ. എമൗണ്ട് വെച്ചിൽ പ്പ അപ്രൂവൽ ന്നെ വരില്യ.. അതാണ് നമ്മൾ മെയിൻ എച്ച് ഡി എഫ് സി ആണെങ്കിലും എച്ച് ഡി എഫ് സി സിബില ക്കെ ശെരിയാവാത്ത കേ. ഉണ്ടല്ലോ എച്ച് ഡി എ് സി ക്ക്‌ കുറച്ച് പോളിസി കൂടുതലാ നല്ല സിബിൽ വേണം നല്ല.. ട്രാൻഷാക്ഷൻ വേണം. പലിശ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അപ്പോ. ഇവിടെ നടക്കാത്ത കേസ് നമുക്ക് പുറത്ത് ചെയ്യാം ആക്സസ്. പെരമ്പൽപ്പുന അങ്ങനത്തെ മറ്റു ഫിനാൻസുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
ആഹ് ആഹ് ആഹ്.
ഉം അപ്പൊ എന്താ വെച്ചാ ഈ ഫോണ് നോക്കുക പിന്നെ സ്വസ്ഥം നോക്കുക കൂടുത
ആഹ് അല്ല ഇങ്ങൾക്കിപ്പോ മാസത്തില് ടാർജറ്റ് വല്ലതും ഉണ്ടാ
ടാർജറ്റ് ഒക്കെ ഉണ്ട്
ഉണ്ടല്ലേ അതായത് മാസത്തില് ആഹ്
ചറോമൊക്കെണ്ട് മ്ം ഉം ഉം നമ്മള് വണ്ടികൾല്ലെ ലോണ് സേവിയാണ് അതായത്പ്പോ നിലവിലോ ലോണുള്ള കാറിൽ തന്നെ റീലോൺ ഒക്കെ ചെയ്ത് കൊടുക്കാം ഫണ്ടിന് ആവശ്യമുള്ളവർക്ക്
ആഹ് ആഹ് ആ
നിലവിലുള്ള ലോണ് ഇപ്പൊ കറക്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ അത് നമുക്ക് നിലവില ലോണ് കറക്റ്റാണെന്ന് വിചാരിക്കാം അപ്പൊ അതില് തന്നെ കൊറച്ച് എക്സ്ട്രാ ഫണ്ട് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് അതില്ന്നെ അഞ്ചു ലക്ഷം സിചന വണ്ടിയക്കാണെങ്കിൽ ഒമ്പത് ലക്ഷം വരെയൊക്കെ ചെയ്തൊടുക്കാം സംസാരിക്കണം നന്നായിട്ട് സംസാരിക്കണം പിന്നെ അവരുടെ ഡോക്യൂമെന്റ്സ് പ്രൂഫ് എടുക്കണം അതിന് വെരിഫിക്കേഷൻ നടത്തണം
നിങ്ങള് വീട്ടിലൊക്കെ പോകണ്ടി വരൂല്ലേ
നമുക്ക് അതൊന്നുമല്ല നമുക്ക് ഫുള് ഓഫീസിന് മാത്രമേള്ളൂ ഡോക്യുമെന്റ്സ് കറക്റ്റ് യാൽ മതി പിന്നെ വാല്വേഷൻ വെരിഫിക്കേഷന് ഒക്കെ പുറത്ത് ആൾക്കാർ പോകും
ആഹ് ആഹ് ആ ആഹ് അതിന് വേറെ ആൾക്കാർ ഫീൽഡില് വേറെ ആൾക്കാരാവൂലേ ഇറങ്ങ ആഹ്
നമുക്ക് ഇത് മാത്രം നോക്കിയാൽ മതി ഡോക് കറക്റ്റ് ആക്കിയാൽ മതി ഉം
ഫുഡ് കഴിച്ചാ
ഫുഡില്ല കഴിക്കണം
ആഹ് വീട്ടിലാപ്പ ആരൊക്കെള്ളേ
വീട്ടില് അച്ഛനുണ്ട് അമ്മേണ്ട് ചേച്ചി ചേട്ടൻ ചേച്ചീന്റെ കല്യാണം കഴിഞ്ഞു ഏടന്റെ ഏട്ടന്റെ കഴിഞ്ഞിട്ടില്ല
ഏ നോക്കണ്ടാ
ഇല്ല ഇപ്പൊ നോക്കുന്നില്ല കുറച്ച് കഴി
ഏഹ് ഇങ്ങളതെന്താപ്പ കഴിയത്തു നോക്കാത്ത ആയിട്ടില്ല
ഞാന് ഇരുമ്പതാണ്ട് വയസ്സായിട്ടുള്ളു അപ്പോ രണ്ട് വർഷം കുടിക്കോ കയ്യട്ടെ എന്ന് വിചാരി
ആഹ് ഇങ്ങള് എങ്ങനെ ഡിഗ്രി കഴിഞ്ഞത അതോ
ഡിഗ്ര കഴിഞ്ഞതാ
ഡിഗ്രി ഏതായിരുന്നു
ഡിഗ്രി ആണ് എക്കണോമിക്സ് ആയിരുന്നു
ഏ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇങ്ങൾക് എങ്ങനെ എവിടെ ജോലി കിട്ടിയേത്
എക്കണോമിക്സ് കയിഞ്ഞ് ഞാൻ അകൗണ്ടിങ് പഠിച്ചതാണേ അപ്പൊ അങ്ങനെ ഇൻക് വ്യു വന്നപ്പോ അങ്ങനെ അറ്റൻഡ ചെയ്ത് നോപിയ
അങ്ങനെ കിട്ടീല്ലേ ആവിടെ വീടിന്റെ അടുത്തന്നെ
വീടിന്റെ അടുത്ത അവിടന്ന് ഒരു പ അരമണിക്കൂർ ബസ്സിന് പോകാനാണെങ്കിൽ അരമണിക്കൂർ
അപ്പൊ ഇങ്ങൾക്ക് ഇപ്പൊ അവിടുന്ന് ലോണൊക്കെ കിട്ടുവോ അതായത് ഇങ്ങൾക്ക് വണ്ടി എടുക്കാന്
കിട്ടുവല്ലോ നമുക്ക് വണ്ടി എടുക്കണെങ്കിൽ കിട്ടും പ്രശ്നുണ്ട് നമുക്ക് എടുക്കാനാണെങ്കിലും ഇപ്പൊ നമ്മള് അവിടത്തെ സ്റ്റാഫാണ് വിചാരിച്ചട്ട് ബെനിഫി റ്റ് ഇല്ല അങനെയൊന്നുല്ല നമ്മുടെ കുഴപ്പമില്ലാത്ത ട്രാൻസാക്ഷൻ ഫിൽ അങ്ങനെ കുട്ടൊള്ളു
കട അടക്ക ഡയറക്ട് അടക്കെ
അതിപ്പോ നമ്മൾ ഏത് അക്കൗണ്ട കൊട് നമ്മള് എന്തായാലും ഓട്ടോമെറ്റിക്ക് തെന്നെ വെക്ക്യ കര വേ കൊന്നാല് കട്ടായോണ പോലെ ചെയ്യാം ഉം അങ്ങനെയാണ് ഇല്ല ഇല്ല ഞാൻ വി ല്ല് എടുത്തോന്നുല്ല നല്ല ന്നെ അടക്കണ്ടേ അടവ് അടക്കണ്ടേ നമ്മളൊന്നും കൂടി നമ്മളാ നീട് സെറ്റ് ആയിട്ടൊക്കെ ആണെങ്കി കൊഴപ്പല്ല ഉം ഉം ഇപ്പൊ ഇവടെ കെറീട്ട് ഒരു വർഷായി
ആ സ്റ്റാഫുകളൊക്കെ തോന്നണ്ടേക്കൂലേ ഇപ്പൊ ഈ അടവ് തെറ്റി കഴിഞ്ഞാല് വണ്ടി വന്നു കൊണ്ടുപോവുല്ലേ അത് എത്ര അടവ് തെറ്റിയാല കൊണ്ടോവാ
രണ്ട് മൂന്നടവൊക്കെ പറയും രണ്ടും രണ്ട് മൂന്നടവക്ക ഒക്കെ നമ്മള് ശ്രമിക്കും പിന്നെ ആൾക്കാർ അടക്കുന്നില്ലെങ്കിലൊക്കെ വണ്ടി കൊണ്ടുപോകും
അതെല്ലെ അപ്പൊ ഈ വണ്ടി കൊണ്ട് ഇപ്പോൾ വണ്ടി നിങ്ങൾ കൊണ്ടുപോകവാൻ വീട്ടേക്ക് വരുമ്പോൾ വണ്ടി അവിടെ ഇല്ലെങ്കിലോ
വണ്ടി വണ്ടി അവിടെ ഇല്ലെങ്കി എവിടെ ഇള്ളെച്ചാ അവിടെന്ന് കൊണ്ട് പോകും അങ്ങനെ രോട് വിളിക്ക്യോല്ലോ കൂടുതലും വിളിക്യും പിന്നെ അവരെ വീട്ടില് വന്ന് ബുദ്ധിമുട്ടാക്കും വീട്ടിലെപ്പഴും ബാങ്ക് വരുമ്പോ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പൊ പൊതുവെ ആൾക്കാര് എന്ത് ചെയ്യും സറണ്ടർ ചെയ്യും അത് അടക്കും അടയ്ക്കാൻ തീരല്ലെങ്കി വണ്ടി സറണ്ടർ ചെയ്യും അതാണ്
ഏ അപ്പൊന്ന അടച്ചത് മൊത്തം നഷ്ടാവുലേ
അടച്ചത് ഈ സറണ്ടർ ഇത് അതാണ് നമ്മള് ഈ അടച്ച പൈസ ഫുള്ള് നഷ്ടാ ആൾക്കാർക്ക് വര
ആഹ് പിന്നെ എന്തെങ്കിലും നമ്മള് കൂടുതൽ എക്സ്ട്രാ അടക്കേണ്ടി വരുവോ
ഉണ്ട് ഇൻറ്രസ്റ്റ് ഉണ്ടാവും ഇപ്പൊ ഈ മൂന്ന് മാസത്തെ പലിശ ഉണ്ടാവും പലിശയും പലിശയുടെ പലിശയും പിന്നെ നമ്മൾ വണ്ടി എടുക്കാ ആൾക്കാര് എത്ര പ്രാവശ്യം വീട്ടിക്ക് കേറി ഇറങ്ങുന്നുണ്ടല്ലോ ആഹ് ചെലവും കൂടി പിടിച്ചിട്ടുള്ളൊരു എമൗണ്ട് അവര് പറയ
ആഹ് ഒരു എമൗണ്ട്ണ്ടണ്ട് അടച്ച കൊടുത്ത ചില പ്പ അടവ് ക്ലിയറ് ആവൂലേ ഉം സറണ്ടർ ചെയ്യ്ണ ഭയങ്കര നഷ്ട ലെ
ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ വച്ചാ ഈ അടവ് തെറ്റിക്കാത കൊണ്ടടുക്കാൻ ബുദ്ധിമുട്ടില്ല
ആഹ് പോയി അത് ഒന്ന് തെറ്റിയാ പോയി പിന്നത്തേക്ക് ബാധ്യത ആയില്ലേ
പിന്നെ അതൊരു ബാധ്യതയായ് പിന്നെ ഒന്നിച്ചടക്കണം അവിടത്തെ പലിശ വീണിട്ടുണ്ടാകും അപ്പൊ അത് അടക്കണം അങ്ങനത്തെ ബുദ്ധിമുട്ടാ പക്ഷെ നിങ്ങള് ചോദിച്ച പോലെ എന്താ വച്ചാ വീട്ടിലക്ക് വരും അതുകൊണ്ട് തന്നെ നമ്മള് റെൻ്റ്ന് താമസിക്കുന്നവർക്ക് ലോണ് കൊടുക്കില്ല
ആഹ് കാരണം ഓര് മാ
ത്തനെ അവര് തന്നാലും ഈ ലോണ് അടക്കാതെ വണ്ടി ഇടുത്ത് മാറി നമ്മക്ക് പിന്നെ പോയി ചോദിക്കാൻ എവിടെണ്ടാവില്ലല്ലോ
ആഹ് അതുകൊണ്ടല്ലേ അങ്ങനെയുള്ളവർക്ക് വണ്ടി കൊടുക്കാത്ത
അതുകൊണ്ടാണ് നമ്മള് റെന്റിനുള്ളവർക്ക് ലോണ് കിട്ടില്ല ആഹ് കിട്ടില്ല എന്ന് പറയുന്നത്
ആഹ്
ചില ആൾക്കൾ നമ്മളോട്ന്ന് ചോദിക്ക പറ അതിനാണെങ്കിൽ എന്താ നിങ്ങൾ ലോൺ തരുന്നത് കാറിനല്ലേ പിന്നെ ഇതായിട്ട് എന്താ ബന്ധന്ന് പറഞ്ഞിട്ട് കാര്യല്ലേ റീപേയ്മെന്റ് ശരിയായില്ലെങ്കി. ചോയ്ക്കാൻ സ്ഥലംണ്ടാവില്ല എന്നാല് അമ്മക്ക്ന്നെ ആഹ് മാറി പോകൂലേ നമ്മക്ക് തന്നെ ഒരാള് ഇവടെ വീട്ടില് വന്ന് പൈസ പൈസ പൈസ എത്ര മോശ കേടാ ആണല്ലാര അപ്പൊ ആൾക്കാർ പിന്നെ ഉം അടയ്ക്കും വണ്ടി കൊണ്ടും എന്തേങ്കലുമൊക്കെ ചെയ്യും
ആഹ്
ഉം
എന്നിട്ട് എന്ത അമ്മകുണ്ടോ വീട്ടില്
അമ്മണ്ട് ആ
അച്ഛനോ
അച്ചല്ല അച്ഛൻ പണിക്ക് പോയിട്ടുണ്ട് ഉം അമ്മണ്ട് ഇല്ല ഇല്ല അമ്മ ഹൗസ് വൈഫാ എവിടീം പോകുന്നില്ല ഉം ഉം
എന്താ കറി വെക്കാൻ
കറി ഇന്ന് സാമ്പാറ്ണ്ട് ഇന്നലത്തെ മീൻ കറിണ്ട്
ഉം
പിന്നെ ഉപ്പേരി അങ്ങനൊക്കെണ്ട് കഴിക്കണം കൊർച് കഴിഞ്ഞിട്ട്
ഏഹ്
ഉം ഇങ്ങള് കഴിച്ചോ
കഴിച്ചിട്ടില്ല ഞാനും തന്നെ ചെ ചെറിയൊരു മോനുണ്ട്
ആഹ് ആഹ്
ഓന് കഞ്ഞി കൊടുത്തപ്പോ അതിന്റെ ബാക്കി ഞാനാട് കുടിച് അപ്പൊ ഇനി കഴിക്കണം രണ്ട് രണ്ടരാവട്ടെ
ചോ കഞ്ഞിയ കുടിക്ക ചോറ് കഴിക്കില്ല
ചോ അല്ല കഞ്ഞി ഒരു പന്ത്രണ്ടരയപ്പോഴെ
കഞ്ഞി
ഒര് ഉം ചെലപ്പോ അപ്പണ്ട് ഉറങ്ങി പോവും അപ്പൊ പിന്നെ ആ നേരത്ത് ചോറൊന്നുല്ല
അതെല്ലെ ആഹ് ആഹ് ആഹ്
ലേസം കഞ്ഞി അങ്ട്ട് കൊടുത്താല് വയറും നറയും ഒറങ്ങിയാലും കോഴപ്പല്ല പിന്നെ ഒരു മൂന്നാണിയൊക്കെ ആവുമ്പോ ചോറ് കൊടുത്താ മതിച്ചിട്ടേ
അതല്ലെ ഉം ഉം എന്ത് ചെയിണിപ്പോ ഓല് വാർക്ക് പിന്നെന്തോ ഹൗസ് വൈഫണ് കുട്ടിള്ളോണ്ട്ല്ലേ ഒന്നും പോവാൻ പറ്റണ്ടാവില്ല മുമ്പ് പോയിട്ടുണ്ടായിരുന്നോ
ഞാന് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഏ ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് പോയിരുന്നു പി ജി ഡി സി എ
ആഹ് ആഹ്
അപ്പൊ അത് കഴിഞ്ഞ പാട് ഞാൻ അവിടെത്തന്നെ ഒന്ന് കേറി ടീച്ചറായിങ്ങാണ്ട് അപ്പഴാണ് ഇവന് ഇങ്ങനെ ഇണ്ടായത് ഞാന് ഡിഗ്രി പി സ് സാമോല്
അതെ അല്ല ഈ കമ്പ്യൂട്ടർ കോഴ്സ് ഏതാ പഠിച്ചേ
അത് ഇബടെ കോട്ടക്കല് അറിയോ ആഹ് ആഹ് ഐട്ടി ട്ടി സി അരിം പെരിന്തൽമണ്ണ അടുത്തൊന്നല്ല
ദൂരാണ്ല്ലെ
ഉം പെരിന്തൽമണ്ണന്ന് നേരിട്ട് ബസ്സ്ണ്ട് കോട്ടകക്ക്
ഉം ഉം ഉം
ഉ അങ്ങനെപ്പ ചെക്കൻ അ അങ്ങനെപ്പോ ചെക്കണിനി ങ്ങനെണ്ടായപ്പോ അങ്ങനെ നിർത്തിതാ ഇനിപ്പോ പോകാനും വയ്യട്ട് എട്ട് മണി മുതല് നാല് മണി വരെണേ അപ്പോന്നും നടക്കൂല വീട്ടത്തതൊന്നും നടക്കൂല
പിന്നെ കുട്ടിനെ നോക്കാൻ ആൾ ണ്ടൊ വീട്ടില് ഇണ്ടാവോ ഇജ്ജ് പോയാ തന്നെ
ഇല്ലയ് അമ്മൊക്കെ പണിക്കുപോകും അപ്പ പി പിന്നെആരെ ഏൽപ്പിച്ചാ പോവാ ഇപ്പ ഏതായാലും അംഗനവാടി ഇല്ലേ പറ്റൂല ഓലെ നോക്കേണ്ട പ്രായല്ലെ അത് ഞമ്മള് നോക്കിയില്ലെങ്കി ഓല് ഞമ്മളെ നോക്കണ്ട പ്രായത് ഓല് നോക്കൂല ഉം അങ്ങനെണ്ട് ഇപ്പ അറീ ണില്ലന്നൊന്നും
ഇല്ല
കോഴപ്പല്ല അച്ഛന്മാരൊക്കെ ഏൽപ്പിച്ച് പോവാ
ആഹ് അത് ശെരിയാ അവര് നോക്കില്ല നേരെ മോളില്ല ങ്കി കൊഴപ്പല്ലായിരുന്നു
ആഹ് കൊഴപ്പല്ല അവർക്ക് പിന്നെ നമ്മളൊക്കെ നോക്കി ശീലണ്ടാവും ആഹ് അങ്ങനെ
ഉം
പിന്നെ രണ്ടരയിലെ സമയം
ഉം സമയായി
ഉം ഫോൺ വിളിച്ചിര്ന്ന സമയറിയില മ്മളൊരു പത്ത് മിനിറ്റ് വിശ്രമിക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഫോൺടുക്കും പിന്നെ സമയം പോണതാണ് അറിയില്ല ഇൻസ്റ്റ കേറിയ പിന്നെ പറയും വേണ്ട ആ ഇപ്പൊ പിന്നെ എല്ലാരടത്തും ഫോൺ ആയതൊണ്ട് പിന്നെ ആരും ഒന്നും പറയില്ല പണ്ട് അമ്മമാരടുത്തൊന്നും ഫോൺ ഉണ്ടാവില്ലല്ലോ
അപ്പൊ പിന്നെ അവർക്ക് പ്രശ്നം ഇപ്പ ഇപ്പൊ ഒന്നുല്ല അപ്പൊ അവരെ കൂടുതല്
ആഹ് ഇപ്പൊ അവര കൂടുതല് ഇപ്പൊ അവര നക്കണോടുത്ത് ഒക്കെ പോണ എന്നാപ്പൊ വിളിക്കട്ടാ
ആയിക്കോട്ടെ ശരീ